ആമോ
ആ കേക്കാ കേക്കാ
ആ പിന്നെ യാത്രയിലാണോ ആ സുഖാ അ യാത്രയിലാണോ
അല്ലല്ലല്ല
ടിക്കുന്ന സൗണ്ട് കേക്കുന്നുണ്ട്
ആ അല്ല പാൻ കേടപ്പുണ്ടതായിരിക് ക്കാം
ആ വേറെന്തണ്ട് വിശേഷം?
വേറെന്തായിങ്ങനെയക്കെ പോന്ന് അവിടെന്താ സുഖാട്ടെക്കെയിരിക്കുന്നില്ലേ?
ഇരിക്കുന്നു എനിക്കാണെങ്കില് കൊറച്ച് പയറൊക്കെയുണ്ടെ അപ്പ ഞാനതിനൊ ക്കിച്ചിരെ ഒന്ന് വളവിടാവന്നുള്ള ഒരു ഇതിലിങ്ങനെ പോവായിരുന്നു.
ആണല്ലേ
അ ആ കൃഷിയൊക്കെയുണ്ട് ആ മഴ ചെറുതായിട്ട് അങ്ങനെയില്ല ഉച്ചക്കൊന്നും മഴ പെയ്തു പിന്നെ രാവിലെ നല്ലോണോന്നു മഴ പെയ്തു വൈകിട്ടായിപ്പഴത്തേന് ഒരു ശകലം വെയില് തെളിഞ്ഞ് നിപ്പോണ്ട് അപ്പം മൊ തുണി പൊറത്തിട്ട് ഒണക്കി കൊണ്ടുവന്ന് മടക്കി വെച്ചു
ഹാ ഇവിടെ അത് തന്നെ രാവിലെക്കെ ഭയങ്കര മഴയായിരുന്നു ഇപ്പതാ ഒണ്ട് രണ്ടുസായിട്ട് തുണിയെല്ലാം മഴയായോണ്ട് കഴുകാതി ന്ന് ഇന്ന് വെയിൽ കണ്ടോണ്ട് ഞാൻ തുണിയെല്ലാം പിഴിഞ്ഞി ട്ടേക്കുവാ ഇപ്പ കൊഴപ്പയില്ല വെയിലാട്ട് നിക്കിന്ന് എപ്പഴാ പണി കിട്ട്ന്നെന്ന് അറിയത്തില്ല
ആ അതെ
മ്മ് അപ്
ഉണങ്ങിയില്ലെങ്കിലേ ഭയങ്കര ഭയങ്കര സ്മെല്ലുവ കൃഷിയെന്ന് പറഞ്ഞാല് പയറ് പയറിങ്ങനെ ത ഇല്ല പയറുണ്ട് വഴുതനയൊ ണ്ട് തക്കാളിയുണ്ട് പിന്നെ ഈ ഇമ്മടെ മോളകുണ്ട്, പടവെല ഉണ്ട് പക്ഷെ നെറച്ച് പൂവാണ് ഒരു കാവോലും ഉണ്ടാവ്ന്നില്ല വെറുതെ ഇങ്ങനെ നിക്ക്ണ്
ആണല്ലേ ആഹ്
കൊറേ ഒര് രണ്ട് മൂന്ന് മാസം ത്രത്തോളം ആഴി അത് അങ്ങനെ തന്നെ നിക്കുന്നു നെറെച്ച് പൂവ്ണ്ട് എന്തോ ഒണ്ടാകാത്തെ എന്താന്ന് എൻക്കറീല ഞാൻ വളവൊക്കെ ഇട്ട് കൊട്ക്കുന്നുണ്ട് എന്നാലും ഉണ്ടാക മോളക് ഉണ്ടായിരുന്നു ഉണ്ടമോളക് ഒരുപാട് പർ
ആഹ് ആഹ്
ഇണ്ട് പയറ് കൊറേ ഒരു തോരന്ള്ളത് പറി ച്ചു വെച്ചു ഇനി അട്ത്തത് ഒണ്ട് കായ്ക്ന്നുണ്ട് വളവിട്ട് കൊടുക്കാന്ന്ള്ള രീതില് മഴയുവല്ലേ പടുമഴ ആയതൊ ആഹ് ഇച്ചിരി സ്പൈസുണ്ട് പാടൊന്നുല്ല അങ്ങെ പൊർത്തോട്ടൊന്നും പോകത്തില്ല നടാനായിട്ട് അവിടൊക്കെ അങ്ങ് കാടു പിടിച്ച് കെടക്കാ ആ സൈഡൊക്കെ അപ്പ അങ്ങോട്ടൊന്നും പോകത്തില്ല ഈ സൈഡിലൊക്കെ ഞാൻ എന്തെലു ഒക്കെ നട്ട് വെക്കും
ആ ആ ആ ആ
കൊർച്ച് ചെടികളൊക്കെ ഉണ്ട് ഈ വെള്ളം കേറിയിട്ട് ചട്ടിക്ക് അകത്ത്ന്ന് താഴോട്ട് വെള്ളം ഇത് വെള്ളം പോവാത്തോണ്ടെ എല്ലാം അളിഞ്ഞു നി
ആണ് അല്ലേ ഇവ് ആ ഇവ്ടെ അങ്ങനെ ചെടി കൊറേ വെള്ളം ഒട്ടും കിട്ട് ചെല്ലാണ്ടാത്ത ചെടിക്ക് ഒത്തിരി ഓവർ വെള്ള ആയി പോയാ
ആ ആ ഇതാ വെല്ലാതെ അങ്ങനെ ഇതാഹ് അത് വെള്ളം അടിയിലോ നമ്മുടെ ഈ അതിനടിൽ കരി ഇല ഇട്ടിട്ട് വേണമായിരുന്നു ഇടാൻ പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ചെടി ചട്ടിക്ക് അകത്ത് ആ അടി ഭാഗത്ത് കരിയില ആയിരുന്നു വേണ്ടത് എന്നാലേ അത് താഴോട്ട് ഇത് ഇത് മടിയിൽ മണ്ണ് ആയ അതുകൊണ്ടാണ് താഴോട്ട് വെള്ളം അറങ്ങിപ്പോകാത്തെ
ആ
ഇപ്പം ഏ ഇതിലെ ഒരാൾ പോയപ്പോ അവര് എന്നോട് പറഞ്ഞു അടിൽ ഇത് മൈത ഇട്ടിട്ട് വേണമായിരുന്നു ചെയ്യാൻ അതുകൊണ്ടാ ഈ വെള്ളം ഇറങ്ങി പോവാത്തോണ്ട് അതാണ് ഈ കെട്ടിക്കെടന്നിട്ട് ഈ വേരുകൾ അളിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഒണങ്ങി പോവ്ന്നെ
അതാ ഇവിടെ ഞങ്ങക്ക് ഒത്തിരി ചെടി അങ്ങനെ വെള്ളം വീണ് അത് പിന്നെ ഇപ്പ അമ്മക്ക് ഫ്രിഡിലോട്ട് ഷീറ്റ് അറക്കലുണ്ട് അപ്പ അതിന്റെ താഴോട്ട് എടുത്ത് വെക്കാം അപ്പം വെള്ളം വീഴ ഇത്ര ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താ മതി. ഉം പിന്നെ പൊറത്ത് അല്ലാത്ത ചെടിയിൽ ഉം. അപ്പ അത് രൺ ഇഞ്ഞിം രണ്ട് ടെസ്റ്റ് ചെയ്യാവോ വെളിയില് വേറെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഷീ താഴെ ഈ വെള്ളം ഒട്ടും കിട്ടണ്ടാത്ത ചെടി അല്ല
ആ ആ
പക്ഷെ ഇപ്പളാണ് ആ ചെടിക്കൊക്കെ ഒരു പച്ചപ്പ് വന്നത് മഴയായപ്പത്തേക്കും
അതേ ആ സന്തോഷം അവർക്ക് വെള്ളം കിട്ടിയപ്പം
ആ അതെ അമ്മള് ഒഴിക്കുന്ന പോലെയല്ല അവർക്ക് അവരുടെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് നമ്മള് ഒഴിക്കുന്ന ത്രയുംന്നാ ആ ത് അഹ് ചെടിയേ എല്ലാത്തിനും അത് തന്നെല്ലേ ഉം അ മ്മള അപ്പ ആന്നത്തെ ഒന്നാംത്തെ കാര്യം ചൂട ചൂടിന്ന് അമ്മള് ത്തിരി വെള്ളവും കൊടുക്കുമ്പോ അത് ആ ഒരു ആശ്വാസം മാത്രം പിന്നെയും ആ ഞാ ഇവിടെ ഒന്നര പാടാന്ന് ദ വട വെള്ളം ഒടിക്കുന്ന ആ ചൂട് സമയത്ത് ഇപ്പൊ ഒഴിക്കത്തില്ല ഏട്ടോ വെള്ളറ്റ് മഴയാ മഴയുണ്ട് നമ്മള ആകത്ത് നി ഇതിന് മാത്ര ഇച്ചിരി പിന്നെ ഒഴിച്ചുടുന്ന അല്ലാത ഉം ചെടി വെള്ളോയി കാണ്ട് നിക്കത്തില്ല കേ ഒരാള് ഇങ്ങനെ ഒന്നരവാടാ ന്നര പാടോ ഓരോ ദിവസം ആ അതിന് വേണ്ടി മാ ചെലവഴിക്കണ എര ആ ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറൊക്കെ ഉം
ഇല്ലങ്കില് ഇ വെയില് ആ ഉണ്ട് ഉണ്ട് അവിടെ ഞാൻ ഈ റോസേ അത് ഇത് ഒക്കെ ഉണ്ടേ അപ്പൊ അതല്ലാം ഇങ്ങനെ നിക്കുമ്പോ ഈ വെള്ളം ഒഴിക്കാത്ത വെയില് വരുമ്പയ് തന്നേ എല്ലാം ഉണങ്ങിയാ നിക്ക്ണത് ഒഴിച്ച് കഴിയുമ്പം തക്കാളിയാണങ്കിലും അങ്ങനെ തന്ന വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാ ത്ര ഇങ്ങനെ നല്ല സുന്ദരനായിട്ട് നിക്കന്നേ വാടി കടക്കും എന്റെ തലേല ഇപ്പോ കൊഴപ്പയില്ല വെള്ളം വെയിലത്ത്‌ നിക്ക്ണത്
ആ ആ
വെള്ളം ഒഴിക്കണം വല്ലിപ്പൊന്നും വെള്ളവും ഇല്ലല്ലോ ഇപ്പം വെള്ളം എല്ലാടത്തും മറ്റേ വെള്ളം ഒട്ടും ഇില്ലായിരുന്നു
ആ ആ കേക്ക് ആ പറഞ്ഞോ പറഞ്ഞോ ആ എന്നിട്ടോ ആ ഒത്തിരി ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ
എന്താ
കൃഷി ചെയ്ത്
അത് അരി അരി മേടിക്കുന്നത് അരി മേടി വച്ചിട്ട് നമ്മള ഇങ്ങനെ ഇത് ചെയ്യുന്ന ഇടുന്നതാ
ആനല്ലേ
ആ അരി മേടിച്ചിട്ട് പാകുവാ പാകി കിളിപ്പി ചുറ്റ പിന്നെ ഉണ്ടാക്കുക കൊഴപ്പ ഇില്ലാതെ ആഹ പോകുന്നു കൃഷിയൊക്കെ അങ്ങനെ ഇല്ലായിരുന്ന ഓ ഞാനൊന്നും നടത്തില്ലായിരുന്ന ഇപ്പ എല്ലാം ഞാൻ നടും ഈ പച്ചക്കറി
ആ അല്ല നമ്മുടെ വീട് സ്വന്തമായിട്ട് കൃഷിയ ഉണ്ടെങ്കിൽ നമുക്ക്താ കാര്യം പെട്ട പെട്ടെന്ന് ആ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി എന്തേലും ഒരു കാര്യം വന്നാൽ പോവാണ്ടല്ലോ കടേ പോണ്ടല്ലോ ഇവിടെ വാധിക്കലുണ്ടെങ്കി നമക്കത് എടുക്ക ക്ക അതല്ല നമ്മടെ വീട്ടിൽ നമ്മള് വെക്ക വിഷമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് നട്ട് വളർത്തുന്ന ആയത കൊണ്ട് കൊഴപ്പമില്ല നമുക്ക് പേടിക്കണ്ട ഞങ്ങൾക്ക് എവിടെ സ്പേസ് ഇല്ല നമ്മൾ ഇപ്പോൾ വീട് മൊത്തം മേടിച്ചോളൂ ഒത്തിരി സ്പേസ് ഒന്നുള്ള സ്ഥലല്ല അപ്പൊ ഉള്ള സ്ഥല സ്ഥലത്ത് ഈ പേര വാഴ അങ്ങനെ കുറെേയൊക്കെ അല്ലാതെ ഞങ്ങളെ മേടിക്കൻ മുന്നേ ഇ ഇഷ്ടംപോലെ മരമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളെ മേടിച്ച് ഞങ്ങളിപ്പ മൂന്ന് വർഷം ആയി മേട മൂന്ന് വർഷം കഴിഞ്ഞ മെഡി ച സെന്റിന്റെ രണ്ട് ലക്ഷം രൂപ വെച്ച് വെച്ചാണ് ഇവിടെ കിട്ടിയത്
രണ്ട് ലക്ഷം ആ റോഡൊക്കെ ഉള്ള സ്ഥലയിരിക്കും അപ്പ അല്ലെ
ആ റോഡുണ്ട് നമുക്ക് മെയിൻ റോഡന്ന് കിഴക്കോട്ട് മെയിൻ റോഡ് അവിടെ നിന്ന് കിഴക്ക് പോട്ടിങ്ങനെ ഗ്രാവലൊക്കെ ഇട്ട് റോഡാ അത് കേറി ഇങ്ങ് വരുമ്പോൾ നമ്മുടെ വീ ആ കുഴപ്പില്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് പിന്നെ നമ്മു ക്ക് നമ്മള് മേടിച്ചപ്പോ ഈ വീടുംഒരു വീടുണ്ട് ആ വീട് ഉൾപ്പെടെ നമുക്ക് കിട്ടിയ അത് വീടാണെങ്കിൽ ഒത്തിരി പഴകിയ വീടാ നമ്മള് വരുമ്പോ ഈ വീട് കണ്ട ആൾക്കാര് ആ അത് പിന്നെ ഈ ഉപയോഗത്തില്ല ഇടിച്ചു പൊളിച്ചും കളഞ്ഞ് വേറേ വെക്കണം പക്ഷെ ഞങ്ങളത് മെയിന്റെൻ ചെയ്ത് കുറെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് തപ്പം സൂപ്പർ വീടായി ഉം ഇനിയിപ്പോ ഞങ്ങള് വീട് വെ ക്കും അപ്പൊ നമ്മള് വിചാരിച്ച്അപ്പ ഇത് നടുക്ക്നിക്ക ബാക്കി സ്ഥലമുണ്ട്. ഫ്രണ്ട്ലിലോട്ട് സ്ഥലമുണ്ട്. ആ രണ്ട് സൈഡ കിഴക്ക് പടിഞ്ഞാറ് മാത്രമുള്ള നമ്മുക് ഇച്ചിരി സ്ഥലം
സ്ഥലം ഉം
അപ്പോം നമുക്ക് വലിയ വീട് വയ്ക്കുമ്പോൾ ബാക്കിലോട്ട് ഇറക്കി യിട്ട് ഫ്രണ്ടിലോട്ട് മിറ്റം വിട്ടുകൊണ്ട് ചെയ്യും പറഞ്ഞു ഉണ്ടായിക്കുന്ന
ഇരിക്കും ആ
ഫ്രണ്ടില് സ്ഥലമുണ്ട് നമ്മക്ക് അപ്പം രണ്ടിടത്തും ചെയ്യാം ആ വെക്കാം ബാക്കില് ഇതൊക്കെ ചെയ്യാം
ആ
ഉം അപ്പ ഇപ്പഴെഞങ്ങള് വേറൊന്നും വെച്ച് വലിയ മരമാക്കുന്നില്ല. ഞ മ്മളിത് വീട് എന്തായാലും വേറെ വക്കും. അപ്പൊ ഇത് പൊളിക്കണം അപ്പൊ പിന്നെ മരവും വെട്ടാൻ നില്ക്കണം. വെച്ച് കിളിപ്പിച്ചിട്ട് പിന്നെ അത് വെട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ.
ഉം നല്ലല്ലേ
ആ അപ്പൊ പിന്നെ ഞങ്ങ വി
ഒക്കെ ഉണ്ടോ മാവ് ഓക്കെ ഉണ്ടോ
നമ്മള് ഇതിവിടെ വാങ്ങിയ സമ്മധിഷ്ടം പോലെ മരം ഉണ്ട് നഞ്ഞില് മഹാഗണി അത് ഇദ് എല്ലാം തേക്ക് അങ്ങനെയുള്ള വന്യം വല്യ വല്യ വൃക്ഷങ്ങളൾ ഉണ്ടാവല്ലോ അതൊക്കെയ ആകപടെ ആറ്സെന്റ് സ്ഥലവാ അതിനകത്തു വൃക്ഷങ്ങളായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറെ കുറെ ആവശ്യ കൊറേ വെട്ടി പ്ലാവ് ഒരണ്ണം നമ്മളെല്ല ബംഗാളിയെ കൊണ്ടാണ് വെട്ടി ച് അവന്മാരാണെങ്കി ആ എന്റെ അച്ഛ അച്ഛനും ഞാനും അനിയത്തിയുടെ ഹസ്ബൻഡും എൻന്റെറെ ഹസ്ബൻഡും ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഇവിടെണ്ടായിരുന്നത് അപ്പ ഞങ്ങ ഇവന്മാർ മൂന്നാല് പേരുണ്ടായിരുന്നു നമ്മൾ കേയറി വരുന്നിടുത്താണ് ഈ പ്ലാവ് നി ഇപ്പ ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഇവമാര് വന്ന് ആ നമ്മള് പറയി ഇവമാര് ചെന്ന് അങ്ങ് മിഷൻ വെ പ്ലാവിലോട്ട് നമ്മള് അ കണ്ട് നമ്മളെല്ലാവരും ഇപ്പറത്തെ നിക്കുവാര്ന്ന് ഇപ്പറത്തും കുറേ മരവും ആ അടക്കാ മരവും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്നവും പുറത്ത് നമ്മള് അത് വേട്ടന് അപ്പ ഇവന്മാർ ഭാഷ ഇവന്മാർ വെട്ട് വെട്ടാൻ പറഞ്ഞപ്പോ ഇവന്മാർ പോലും അതാ ങ്ങ് വെട്ടികളഞ്ഞ് അത് ആണെങ്കിൽ മറ്റേ റ്റെ പൂവ് ഇട്ട എനന്തോ കേളയോ സംഭവം വന്നതായിരുന്നു നമ്മള് വെട്ടിക്കഴി ഇപ്പളോക്കെ അണ്ടായു അടികിട്ടിയാദ് പോലെ ആയി പോയി കഴും അതങ്ങ് വെട്ടിയാ നമ്മള
മാരും വെട്ടിട്ട് പോയി എല്ലാം മറ
ഇല്ല ഇവിടെ എന്റെ ഹസ്ബന്റിന് ഹിന്ദിയൊക്കെ അറിയാം ഹിന്ദിയും തമിഴൊക്കെ അറിയാം പുള്ളിക്കാരൻ ആ ഇപ്പോഴാ നാട്ടി നിക്കുന്നേ ഇതിനുമുന്നേ പിന്നെയൊക്കെ കൊറേ ഹൈദരാബാദും ഗുജറാത്തും ആന്ധ്രയിലോ അങ്ങനെയൊക്കെ നിന്നാ അവിടെ അവിടെ ആയിര്ന്ന് ജോലി ബാംഗ്ളൂരിലും അപ്പ ഈ അന്യ സം ഒരുപാട് വരും അത് സംസാരിച് പുള്ളി ഹിന്ദിയും തമിഴ്യൊക്കെ നല്ല പോലെ അറിയാം പുള്ളികാരനോടും പുള്ളിക്കാരൻ സംസാരിച്ചിട്ട് ആഹ് ഇവ്ട്ന്ന് ഊം അപ്പതൊട്ട് ഇവിടെ ഉണ്ട് അടക്ക ങ്ങനെ കാണിച്കൊട്തിട്ട് ഇങ്ങ്ട്ട് വരി ഇവന്മാര് കൊണ്ട് തല വെക്കാനൊക്കെ കൈ കൊണ്ടിച്ചു അപ്പൊ പുള്ളിക്കാരൻ പറയേം ചെയ്ത് ഞാൻ പറഞ്ഞ പൊ ഞാൻ പറഞ്ഞില്ല അത് വെട്ടാൻ അപ്പറത്ത് നിക്കുന്ന വെട്ടാനാ പറഞ്ഞെ അപ്പ പുുള്ളിക്കാരൻ നല്ല നന്നായിട്ട് സംസാരിക്കും ഹിന്ദിയൊക്കെ പുള്ളിക്കരനങ്ങനെ പറഞ്ഞതാ ആ എന്നിട്ട് ഇ അവരെ വെട്ടുന്ന കണ്ടോണ്ടാ ഇങ്ങോട്ട് വര്യേ അപ്പം വേറൊരുത്തൻ ചെന്ന് അങ്ങ് വെട്ടി കളഞ്ഞ് അങ്ങനെ ഞങ്ങള് ചെല്ലുമ്പോ പൊയ്ത് ഇങ്ങനെ കെട ട്ടിടിരിക്ണ് ഇപ്പൊ പിന്നെന്നപ്പോമ്മൾ വിചാരിച് ഇപ്പൊ വീടെന്തായാലും നമ്മൾ പുതുക്കി പണിയും വേറെ വെ അപ്പമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഒരെണ്ണം വെച്ച് പിടി പ്പിക്കാം അന്ന് വിചാരിച്ചിരിക്ക അപ്പൊ അല്ലാ ചെറിയ പ ഈ പേരയ്ക്ക വാഴ അങ്ങനെക്കെ ഒട്ടുമാവ് അങ്ങനെക്കെ കൊറേ ഉണ്ട് ആമ്പോ വല്യേ വൃക്ഷവാകുന്നഅലല്ലോ മുക്ക് ചെറിയ രീതിയിൽ മ്പോ ആഹ് സമയാവുമ്പോ വെട്ടിയമതീലോന് വിചാരി
ഊം
ഊം ഒക്കെങ്കി പണി നടക്കട്ടെ എങ്കി ജോലീയലല്ലേ ശെരി ശെരി